കേൾക്കുന്നുണ്ട് എന്തൊക്കെ പാട് സ
മടി സുഖമാണ് കുഴപ്പങ്ങളൊന്നുംല്ല
മഴന്റെ അടക്കെ
ഭയങ്കര വേയില്ല വേനൽക്കാലം തന്നെ പറയാ
ആഹ ശെ മയനക്കെല്ലാരും കൂടി
ആഹ പറഞ്ഞ ചേച്ചീ തോന്നുന്നുണ്ട് അതിന് മഴ ഇവിടെ കിട്ടീണ പെയ്യുമ്പോ നന്ന ആാക്കല് പെയ്യും പിന്നെ ആലോത്തിന്ല്ല
ആഹ ശരിയാണ്
അതാളെ
അവിടെ ആയ ഒന്നന്ന് വ്തിട്ട ചെയ്യ എന്നൊക്കെ പൊരുവേ തന്നെെയ്യണ
ആ പിെൻ വീട്ടൊക്കെ വേണ്ട ഉണങ്ങിിക്കോണു ആരും അയിന് കുറ്റം പറയില്ല
അത് ശരിയാണ് മറ്റൊരു ഡ്രസ്സ് തൂങ്ങിയിട്ട് അജോ വണ്ടാ
ആഹ അടാ ഉണ്ടാവലേ അപ്പൊ പരാതികള ഉണ്ടാവ അപ്പൊ പരാതി തീർത്ത ഇത തോന്നുന്നുണ്ട്
ഈ പരാതി ഇങ്ങനെ ആയാലും ബുദ്ധിമുട്ട് തന്നെയാണ്െ കിട്ടുന്ന കാലത്തെ എല്ലാം കിട്ടീല്ലങ്ങനെ
ആഹ് ലാസ്റ്റ് ഈ വെള്ളം ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട ഇനി ഇപ്പ നമുക്കുണ്ട്ന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ഇങ്ങനെ മഴ കിട്ടാഞ്ഞാലേ ഉള്ള വെള്ളം ഉണ്ടാവലല്ലോ അ ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും
കൂട്ടന ഉണ്ടാവാ അത് വെള്ളംമള്ള ഭാഗമാണെങ്കിലും വ ഭൂമിക്ക് വരൾച്ച വരുമ്പോളേ
ആഹ അതന്നെ ആരിപ്പ ഒന്നും പറയാൻ പോ കഴ ആഹ ആഹ് അതന്നെ ഈ പ്രാവശ്യ അത് ഇപശെ മഴ കൊറ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇങ്ങനെ കൊറന്ന് വിചാരിച്ചിട്ടില്ലേ ഇനി
ആഹ
തീരമായില്ല അഞ്ഞാലും
ശരിയാണ്
പറയാൻ കഴിയൂല അല്ലെങ്കിലൊക്കെ ജൂൺ മാസത്തില് എന്താ മഴൊക്കെ ഉണ്ടാവല്
ആ കുട്ടികട് സ്കൂൾ തുറന്ന വന്ന് അതേപലെ ര ഒരു മാസത്തോളം നല്ല മ
നല്ല മഴണല്ല പ്രത്യേകിച്ച് മക്കൾ സ്കൂള പോണ സമയം സ്കൂൾ ഇട്ട തരുന്ന സമയം ഇതിപ്പോ മക്കള്ടെ കൊണ്ടുപോണില്ല എന്തിനാ കൊണ്ടുപോണന്ന്ോിക്കല്
ഇപ്പൊ കൊണ്ടോണ്ട ആവശ്യമില്ലല്ല ഇപ്പ അമ്മക്കാലോടക്കൻ പോാണ് ാ മായ ചോർന്ന പിന്നെ മായ ഇ മറ്റ മഴ ചോരോത്ത മഴയിലായിരുന്നു
ഉം അതിിക കുറ്റരിക്കണ മഴേനെയല്ല ഒന്ന് ചോർന്നെങ്കിലന്ന് വിചാരിച്ചോ
ആഹ് ഇപ്പതന്നെ ഇപ്പൊ നമുക്ക് എവിടെ പോണെങ്കിലും കുട വേണ്ട നമ്മ കുറച്ചന്ന് വെറ്റി നിന്നാ കൊറച്ച പിന്നെ ഒലർന്നിട്ടി പോരാ ഇപ്പൊ കൊടൊന്നും വാങ്ങണംന്നില്ല
ഉ ഇപ്പഴേ എങ്ങനെയാണെങ്കിൽ വരണ്ട കാലൊക്കെ പറയാനും പറ്റൂില്ല
ശരിയാണ്
കഴിഞ്ഞ
ആ എല്ലാം കഴിഞ്ഞ കൂള കഴിഞ്ഞു ഇന്ന് നമ്മുക്ക് മഹറമാസ
ആഹ് ആഹ് അതന്നെ അടി നോമ്പാണ് ഞാന ഇത് ചോറ്പ്പ വെക്കാം ചോറ് ഇതാ വെ ചൂറ്റാ നിക്കക്കണള്ളൂ ഇപ്പപ്പോ മോന കൈസറി ഇട്ട് വന്നേരം വിടു പറന്ന് പ ഇന്നത്തെ ഇതായ നോമ്പയോണ്ടേ ഒന്നര വരെ ഉള്ളു പറഞ്ഞ
അത് ശരിപ്പ ഞാൻ റൂട്ട്ക്ക് പോണ്ടി വരോ
ഇ കൊറച്ച് കൊറച്ച ഒത്തിരിേ നടത്തുള്ളൂ അവിടെ പോയി ഇങ്ങാട്ട് കൊണ്ടുവരണം
ആഹ അതാണ് പോണല്ലേ ആ വണ്ടി പൈസ ലാഭള്ള അടുത്തായതൊണ്ട്
അന് ബാക്കിയുള്ള വലത് രണ്ടാമതും ഉണ്ട്
ഏ അ ശരിക്ക
ഇഷ്ടമാതി എടുക്കാ മാത്രേ മറ്റവൽക്കുണ്ട് ആഹ അവക്ക് രണ്ടാ ഒരു സ്കൂൾക്ക ഉള്ളതുകൊണ്ട് മറ്റ് പിന്നെ പ്രൈവറ്റ് ബസ്സിലാ പോവല് എന്നാല ട്യൂഷന് പോണോണ്ടേ രാവിലെ തന്നെ നമ്മള് മൂന്നാള് മൂത്താള് പത്താം ക്ലാസ്സിലാ
ഉം
അപ്പോൾ രാവിലെ പോവപ്പോ ട്യൂഷന് പോകുമ്പോൾ വിളിച്ചാർജ് അടുത്ത തന്ന പോണമല്ലോ
ആഹ
ഉം അപ്പൊ എസ്റ്റ പറ്റൂലല്ലോ
ആഹ
ഉ അപ്പൊ അങ്ങനെ എന്നാലും ഉണ്ടാവും ചെരുക്കൂട്ടി ഒരു മാസ നക്കുമ്പോത്തിനെ
ആഹ ശരിയാണ് അങ്ങോട്ട് വരാനും മേ അങ്ങോട്ട് പോകാനും കൂട നല്ല പൈസ ആകുമല്ലോ
ആഹ അത് വേണം പിന്നെ മദ്രസില് അക്ക ഇണ്ടല്ലോ ഫീസുകൾ ഉം മദ്രാസില് പെയസാണ് രണ്ടാാക്കും വേണം ഇവിടൊക്കെ വേണം അതൊരാക്കി ഇരുന്നൂറ അപ്പ രണ്ടാക്ക നന്നൂറ് വരും ഉ ആഹ അവിടെ ചില സ്ഥലത്തൊക്കെ ഇല്ല നമ്മള അവിടക്കൊ കണ്ടു
പള്ളി പള്ളിക്കൊക്കെ നമ്മള് ദിവസം മുപ്പ മാസം മാസം മുപ്പറുപ്പ്യ കൊടുക്കണം
ഏ
അതിപ തന്നെ ഇ വേറെ എന്തന്നും ഉണ്ടോന്ന് എനക്ക്റിയിലട്ടോ നമ്മള് കൊല്ലത്തില് എന്താണ് ചെറ ചെറ പിരിവും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇമാപ്പ ഇടുന്നാണ് ചിലവ് നമ്മള് ഓരോരോ വീട്ടള്ള വച്ചിട്ട
ആഹ് ആ ഉണ്ട് അ ഇവിടെ ചിലവ് അങ്ങാൻ തന്നെട്ടെ ഞാൻ ചിലവ പത്തില്ല അപ്പൊ ചെപ്പോ ഞമ്മള് കണ്ടരങ്ങ പൈസ കൊടുക്കും
ആഹ ആ
എല്ലാവർക്കും വേണ്ട ജീവിക്കുക
ശരിയാണ്
മ
ഉ ഞങ്ങൾക്ക് പിന്നെ ഇപ്പ മൂന്നാാല എല്ലായിട്ട് വരവില്ല സക്ഷു സുഖ ആ യാതൊക്ക കടുന്ന കാര്യം
ആഹ ആഹ് ആഹ് ആഹ
ഒന്ന് ചെറിയ കുട്ടിയായിട്ട് പോയി പിന്നത്തെ കൊല്ലം കുട്ടിയ ഒന്നും കൂടി വലുതാവട്ടൊയിരുന്നു പിന്നച്ചത്തെ കൊല്ലം കാക്കക്ക് സുഖമല്ലാതായി അതിന്റെ മുന്നമ്മ സുഖയാതായി
ആഹ് അപ്പൊന്ന കയ്യൂലല്ലോ നമ്മുക്ക് കയ്യുമ കയ്യിനുസരിച്ച് കൊടുത്താൽ മതിയല്ലോ ആ ഒരു നിർബന്ധം പിടിക്കൂല്ലോ
ഇല്ല ഇല്ല അല്ല കൊടുത്തിട്ട ഒരു വർക്കത്താണ് നമ്മള് എന്തായാലും ഒന്നും ചച്ചില്ല
എന്താരന്ന കയ്നില്ലയ ഇപ്പത്തതിൽ നമുക്ക് കയ്യണല്ല പിന്നെന്ന് പറഞ്ഞ ഇവിടെക്കെ അങ്ങോട്ട കൊണ്ടപോയി കൊടുക്കണം
ഇവിടെ വന്നു കൊണ്ടു പോ രാവിലെ ഏഴ മണി ആവുമ്പോത്തിന് പത്താക്കുള്ള ഒമ്പതാക്കുള്ള ചായങ്കടിി ആവണം അപ്പൊ കൊറച്ചൊക്കെ തോണ ഉണ്ടാക്കണ്ട അപ്പം തലേന്ന് തന്നെ കിട്ടില്ല ഒരു പത്ത് ഇതിരൊക്കെ പറ്റേക്കലാണ്
ഏ
നീശി ചുട്ടാല ക ആാവായില്ല എന്താ നമുക്ക് പേടിയാണ് ആ സമയം താവൂലേന്നുള്ള
നമുക്ക് അങ്ങനെയാണല്ലോ ഒരാ നമ്മള് തിന്നുമ്പോ അങ്ങനെ തിന്നാലോ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോ
ആ അതന്നെ സ്ഥമാരിക്കണംുള്ള കെടറ്റ് നന്നാക്കണം നല്ലത് കട്ട എല്ലാരും ടെൻഷന ആൽ തന്നെ ഉണ്ടാക്ക എന്താ വച്ചാ അവസ്ഥാനും പറ്റൂലല്
ആ പക്ഷെ ഒരു പറയല്ലോ ഞങ്ങക്ക് ഇങ്ങൾ തിന്നണ മാത്രം മതി വേറെ ഇതൊന്നും വേണ്ട സ്പെ്യലയിട്ട ഒന്നും വേണ്ട എന്നൊെ പക്ഷ നമുക്ക് ഒരാക്ക് കൊടുക്കോ എന്നാക്കി കൊടുക്ക നക്കണംന്ന അതന്നെ ഇനിപ്പോൊ ഒരാൾ വരക്ക്െ വരുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മള്
അത് നമ്മളെ മനസ്ൽ ഓർക്ക് പിെ എന്ത്രിച്ചാലുംഴ
കുഴപ്പുണ്ടാവില്ല പക്ഷെ കൊടുക്കണതെല്ലാം പോലെ കൊടുക്കുക ഒന്ന് പ്രഗംം നല്ലതില് കൊടുത്താാലേ നമ്മക്ക് തന്നെയാണ് അയി്ത്
ശരിയ
ഉ അതന്നെതൊക്കെ ഇണ്ടാവള്ളോ ഉ അതല്ലെ എന്താപ്പൊ ചെയ്യാം
പിന്നെ വേറെ ഇന്ന് ഞാൻ വീട്ടക്ക് പോണം വിചാരിച്ചട്ടുണ്ട്
ആഹ
ആ നാളെ ലീവാണ് അപ്പൊക്ക കാക്കുന്നന്ന് ചോറും കട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത എന്നാലല് ദോഷം ചുട്ട കൊടുത്തതാണ്ടേ എന്നിട്ട് ആ സ്കൂളട്ട് വന്നിട്ട് പോണ വെച്ചിട്ടാണ്
ഏ എനിക്ക് പിന്നെ ട്യൂഷൻള്ളത്ോണ്ടേ
ആഹ ആങ്ങളെ വന്നണ് പിന്നെ ഏ ടത്ത് ഇത് ഇരുന്നിട്ട് നീക്കമ ദിവസമാണ് ശനിയാഴ്ച അപ്പന്ന് എല്ലാരും കൂടി കൂടി മൗലോത്ണ്ട് ഉ അപ്പ അവിടെക്കെ
മനന് മനസ്സിന് ശക്തി കൊടുക്കട്ടെ അല്ല അപ്പ നമ്മുക്ക് ഇപ്പൊന്ന് നമ്മള് ജീവിച്ചാൻ തന്നെ ഒരു മരണുണ്ട്
ശരിയാണ് ചില മരണങ്ങൾ നഞമ്മുക്ക് താങ്ങാൻ പറ്റാത്ത മരണാണ് ഇപ്പത്തെ കാലത്ത് അസുഖായിട്ട് മരിക്കണം മരിച്ചോട്ടെ കൊഴപ്പില്ല ഇത് പെട്ടെന്നാണ്ട് പച്ച മരം വെട്ടി മുച്ചന കൊണ്ടുപോവാണ് ഉ ഉം
അത് പറല
നമ്മുക്കൊരു മരം വെട്ടുമ്പോ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ആ മരത്തിന് എത്ര അപ്പൊ അതേപലെ തന്നെ നമ്മളപ്പോൊ കൊ നമ്മള് കൊണ്ടപോ പണ്ട അങ്ങനെത്ര ഇങ്ങനെ മരണല്ലോയിരുന്നു ഇപ്പൊ അസുഖ ആവുകാണ് പെട്ടെന്ന്ൊസുഖ അസുഖം വരി
ആഹ അതന്നെ ഇപ്പൊ ഞങ്ങള അവിടെ തന്നെ ഞമ്മൾ തൊട്ട് മുന്നില്േ രാപ്പന്റെ മോന എന്നൊക്കെ പറയും അവിടെ കല്യാണം കഴിച്ചിട്ടില്ലേ പെട്ടെന്ന് ന നല്ലതില് ജോലിക്ക് പോയി വരുമ്പോ ഓന് ഓന്റെ അടുത്ത് പറ്റിയതല്ല കെഎസ് ആർ ടി സ ബസ് വേറരു ബൈക്കാരനെ രക്ഷിക്കാൻ നോക്കിയൽ അവ്റെ മുഖത്തായി പോയി അതിന്റെ ബാക്ക് സൈഡ് തട്ടിയത് ബസിന്റെ അതില ഓൻ തീർച്ചങ്ങോട്ട് പോയി അപ്പം തന്നെ മെഡിക്കലൽ എത്തിച്ചച്ച് അവ പറഞ്ഞഞ് ഒരു എറ്റ ശതമാനം ഉള്ളൂ ജീവറെ തുടിപ്പ്ന്ന് അപ്പോത്തെ പിന്നെമ്മ ഇവിന്ന് ചാത്തൊക്കെ പോയി കണ്ട് ഒരു നോട്ടം കണ്ട് അതന്നെ അവരൊറ്റ നിമിഷം കൊണ്ട് നമ്മക്കെ വിചാരിച്ചിട്ട് എത്രയേ ഉള്ളൂ എപ്പോളും ഓന് പോയില്ല എന്നുള്ള അതില തന്നെ ഞമ്മളൊക്കെ കാരണം നമ്മൾ ഇത്രക്കത് നൽക്കണ ആൾക്കാരാണല്ലോ
ശരിയ താങ്ങാൻ പറ്റൂല
ഇപ്പോള നമ്മള് പറല ആരും പറയും പാത്തള്ള പോയിന്നുള്ളത്
ഇല്ല അടുത്ത വാവഷ്യത്ത
എന്ത് ചെയ്യാനാ
ആഹ് അൽമാതി വിളില്ലേ ആഹ് വക്കമാക്കണ്ട മക്കള് മൂന്നാളാണ് ഒരാള് പത്താം ക്ലാസ്സില് ഒരാൾ രണ്ടാം മൂന്നാം ക്ലാസ്സിൽ ഒരാട അങ്കൽ വാടിയിൽ
ഏഹ് എന്റെ മോളമാതിെ പത്താം ക്ലാസ്സിലുണ്ട്ല്ലേ ട്യൂഷനൊക്കെ പോണ്ടോ
ഇല്ല ഒരുഓള് പത്താം ക്ലാസ് എക്സാം എഴുതി ട്യൂഷൻ പറഞ്ഞ വച്ചിട്ടില്ല എവിടയും കിട്ടീയിട്ടില്ല പി അടുത്തത് നല്ല നാലും അഞ്ച പ്ലസ്സുള്ളവർക്ക് കിക്കണള്ളോ ഇന്ന്
അയിന് നാല് പ്രൃത രണ്ടേ പ്ലസ് ഉള്ളവക്ക് കിട്ടി ഒമ്പത് പ്ലസ് ഉള്ളവക്ക് കിട്ടി
ആഹ ഇപ്പൊ എന്തൊക്കെയോ നാവപര് നല്ല
അതിന് ഭാഗ്യപരീക്ഷണാണ് ആഹ് ഇതൊക്കെ കൊറെ എ പ്ലസ് കിട്ടി ഒട്ടും കാര്യ ഇല്ല ഭാഗ്യം വേണം
ആഹ അതന്നെ എനിക്കും തോന്നുന്നു ഓടെ കൂട്ടത്തേക്കൊക്കെ കിട്ട ഇതാണ് മാത്രമേ അത കിട്ട മാർക്കൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിണ്ടു കിട്ടിക്കൂടാ ഇല്ല എന്നുള്ള പ്രദേീശയാണ് നനി കിട്ടില്ലെങ്ക എന്തേലുംെ കാത്തിവിട പോയി പന്നച്ച് നോക്കണംോ അല്ലെങ്കിൽീ ഫ്രൈറ്റ ഇട്ടക്ക് പോ അച
പ്രൈവറ്റ് ഗവൺമെന്റണ്ടാ മതിയോ ഒന്ന് അന്വേഷ പഠൂ അന്വേഷിച്ചാലോ
വാല ഇറക്കണ്ടാ ഉ
എന്തെങ്കി കിട്ടാ മതിയാോ മാർക്കള്ളോൊണ്ടേ ചീറ്റൊന്നും കിട്ടാതെക്കൂല പ്രൈവറ്റ് സ്കൂളേ
അ ഗവർമെന്റ് സ്കൂൾത്തെ സർട്ടിഫിക്കറ്റ് അത്ര മൂല്യം കൂടുതല്.
ആഹ് ആഹ് ആഹ് അതാണ്. പ്രൈവറ്റിൽ എന്താണല്ലോ പ്രൈവറ്റില് ഞങ്ങള ഞാനൊക്കെ പ്രൈവറ്റ് പഠിച്ചതല്ല പ്രൈവറ്റ് പഠിച്ചിട്ട് പിന്നെ നമ്മള് എക്സാം എഴുതാന് ഗവൺമെന്റ പോവ അത്രക്കത് കിട്ടൂല ഉം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും അപ്പ നല്ല ഗവൺമെന്റ് തന്നെ സീറ്റ് ഇജ്ജ് നോക്കിയാ മതി.
ഉം. പിന്നെ ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ലേ ഓള് അങ്ങനെ ജയിച്ച് കിട്ടിയതാണ് ട്യൂഷൻ പോവാ എന്നാല് അന്ന് ഭർത്താവ് സുഖമില്ലാതിരിക്കന് പിന്നെ വീട്ടത്ത് ചെലവ തന്നെ ഇങ്ങനെയൊക്കെയ കെയ്യാന്ന് നിച്ചല്ല. പിന്നെല്ലാം കൊണ്ടൊരു ടൈറ്റുള്ള ടൈം ആയിരുന്നു ഓട് പത്താം ക്ലാസ് എത്തന്ന് തുടങ്ങിയ പിന്നെന്ത് ചെയ്യാനാ ഒരാളത് പിന്നെ സ്കൂള്ച്ചടു ഓണ ഇതാണ് ബസ് ഫീസ് ഒക്കെ കഴിഞ്ഞ വർഷം ബസ് ഫീസ് കൊടുത്തിട്ടില്ല.
ആഹ് എന്നയിക്കോട്ടെട്ടോ ന്ന ശെ അഹ് അഹ് ആയിക്കോട്ടെ.